ഹലോ
ലോ
ഹലോ കേക്ണില്ലേ
ഹലോ
ആഹ് കേക്ക്‌ണില്ലേ
ആഹ് കേക്ണ് ആഹ് അപ്പൊ വിളിക്കുന്നുണ്ട് കൊർച്ചേരം ഒന്നും കേക്കാത്തെ ഫോണ് കട്ടായി വിചാര്ച്ചു കോൾകട്ടായി
ആഹ് ഞാനു അതെ ആഹ് ആഹ് ആഹ് എന്തൊക്കെഉണ്ട് വർ ത്താനങ്ങളൊക്കെ ചായ കുടിക്കാൻ ങ്ങനെ നിക്കാണ്
നല്ല വർത്ത
നേരം വൈകി ഞാൻ ൻക്ക് ഇന്ന് പൾസ്പോളിയോ ദിനല്ലേയ്ന്യോ അയ്‌ന്റെ ഒരു ഡ്യൂട്ടിണ്ടേയ്നി
ആർക്
അഹ് കയിഞ്ഞ് എങ്ങനെ വര
ആഹ് അഹ് അഹ്ശരി
അപ്പൊ വന്ന്പ്പോ ചായ എങ്ങനെ കുടിക്കുണോള്ളു സ്പെഷ്യലൊന്നുല്ലാ ഇണ്ടാക്കാനൊ ന്നും ടൈമൊന്നും കിട്ടീല്ലെയ്ഞ്ഞി ഞാൻ മിച്ചറും പിന്നെഇതൊക്കെണ്ട് ബേക്കറി
ആഹ് അല്ല പോരുമ്പോ വാങ്ങിക്കും മഴെണല്ലോ ഇല്ല കുടിച്ചിട്ടില്ല
ആഹ് ഭയങ്കര മഴെണ് ഉം
മക്കള് ഒറങ്ങിണീ ഒ ചെരാണ്‌ അപ്പൊ അവരക്ക് സെറ്റായിട്ട് എ ങ്ങനെ കുടിക്കാ വിചാരിച്ചിട്ടാ ഉം മക്കളില്ലെ അവര് ഇവിടെ തന്നെ കളിക്കണ്ട്
ആഹ് ഗ്രൗണ്ടിലൊക്കെ പോയി കളിക്കോ
ഉ തന്നെ അവ്ടെ ഫുട്ബോള് കളിക്കും ഓൽക്ക് മഴയും വെയിലൊന്നും വിശയല്ല ആഹ ഗ്രൗണ്ടില് വെള്ളം ഇങ്ങനെ കെട്ടി നിക്ക്‌ന്ണ്ടാവും അതില് ഇങ്ങട്ട് കിടന്നുർണ്ട് മണ്ണു ഉറള ആയിട്ട് വരും മണ്ണ് കലക്കി ഒഴിച്ച പോലെ ഉം
ആഹ്
അല്ല മക്കളില്ലേ അത് ഓ ഓലെക്കെ ഇഷ്ടം പോലെ മണ്ണിലും വെയിലും ഒക്കെ വളര്ന്ന ആൾ
ഉം ഉം
അല്ലാതെ ഈ മൊബൈൽ ഫോണും കൊടുത്തിട്ട് ഇങ്ങനെ മക്കളെ പെര്ന്റെ ഉള്ളില് ഇരുത്തിട്ടൊന്നും കാര്യല്ല
അതെന്നെ അതെന്നെ മ ചളി പ്പത്തെ ഇപ്പത്തെ ചളിലും മഴൊന്നും കൊള്ളര്ത് ന്നൊക്കെ പറയും ന്നാലും പ പണ്ടത്തെ പോലെല്ലല്ലോ
ആഹ പക്ഷെ ഓവറാവാനും പറ്റൂല ഓക്കെ ഇതിന് ഒരു കണക്ക് വേണം
ഉം
പക്ഷെ മഴയും വെയിലുംക്കെ കൊള്ളണ ഇപ്പ ഇപ്പത്തെ കാലാവസ്ഥക്കെ പറ്റൂല പണ്ടൊ ക്കെ മഴ കൊണ്ടായാലും വെയിലും കൊണ്ടായാലും ഒന്നും പറ്റൂലായിരുന്നു
അതെ ഒരു വിഷയവുംല്ലനെ ഉ
പ്പൊ അതൊക്കെ ദോശാണ്
അതെ അതെ
അപ്പൊ പിന്നെ പറ്റൂല ഇപ്പത്തെ മക്കൾക്ക് ചലേ മക്കൾക്ക് വെയിലും മഴയും കൊള്ളാനും വെയ്യ ഓലക്കൊരു ഫോണ് കി ട്ടിയാ ഓലൈമ ക്കെ ഗെയിം കളിക്കഅല്ലെങ്കിൽ റീൽസ് കാണ അങ്ങനെ എന്തെങ്കിലും അല്ലാതെ ഒരുമിച്ച് എല്ലാരും കൂടിട്ടുള്ള കളിയന്ന അവർക്ക്
അതല്ല അതെ നമ്മളൊക്കെ കളിച്ച ഉ ആഇ ണ്ടേ രണ്ട് മക്കള ഉണ്ട്
ആഹ സ്കൂളിൽ പോണില്ലേ
ഉ ഒന്നിപ്പ പത്താം ക്ലാസ് പ്ലസ് വണ്ണിന് അലോട്ട്മെന്റ് എടുത്ക്ണ് ഒന്ന് ഒന്നാം ക്ലാസ്സിലാ
ആ ആ രണ്ടാളും നല്ല വ്യത്യാസം ഉണ്ടല്ലോ ല്ലേ
ഉം ഉണ്ട് ഒമ്പത് വയസിന് മാറ്റം ണ്ട്
അല്ല അപ്പൊ എന്താ ചെറിയാള് എത്രയിലാ പഠിക്ണ്
ചെറുത തോന്നല്ലേ
ആഹ അത് ശരി ഉം
ഒമ്പത് വയസ്സിന് മാറ്റണേ ഒമ്പത്
ഉം
ഞങ്ങനെ ഓണ് കൊയപ്പല്ല ഇന്നത്തെ ഫുഡ ഒന്നും ഉണ്ടാക്കട്ടില്ലന ഒക്കെ അവര് തരുവേനി
ആ ആഹ അത് ശരി ഉം അവിടെ അടുത്ത തന്നെയാണോ ജോലി ഉണ്ടായത് ആഹ അല്ല നിങ്ങൾക്ക് സ്ഥിരായിട്ട് ജോലി ഉണ്ടാ അപ്പൊ ഇന്ന് ഇങ്ങനെ ആവോണ്ട് കിട്ടിയതാണോ
ഷോപ്പ് ഉണ്ട് ന്ക്ക് ഷോപ്പ് ഉണ്ട് ഇന്നിപ്പ അംഗനവാടിയിലെ ടീച്ചറിന്റെ കൂടെ ഹെൽപ്പർണ്ടാവുല്ലോ ഒരില്ലാത്തതു കൊണ്ട് എന്നെ പകരം വിളിച്ചതാ
ആഹ ആഹ ആ ആയി അതെ അതെ അല്ല ഷോപ്പ് എന്തിന്റെ
സ്റ്റിച്ചിങ്ങും ചുരിദാർ മെന്റ്സും പോലെ
ആഹ ആഹ നിങ്ങൾ ഒറ്റക്കാണോ അതോ സ്റ്റാഫ് ഉണ്ടോ
സ്റ്റാഫ് ഉണ്ട്
എങ്ങനെ പോണു
ഉം കൊ ഴപ്പല്ല അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പോവണ്ട്
ആ അത് ഓഫ് ലൈൻ ആയിട്ട് മാത്രം ഓൺലൈൻ ആയിട്ട് ചെയ്യുന്നുണ്ടോ
കസ്റ്റമൈസേഷൻ ഒക്കെ ഉണ്ട്
അതെ ആഹ എന്തെങ്കിലും ഒക്കെ
ആഹ ഉം അതാണ് ഒരാള് മാത്രം അധ്വാനിച്ച് കൊണ്ടുവന്നിട്ടൊന്നും നമുക്ക് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഇന്നത്തെ കാലത്ത്
അതെ അതെ പിന്നെ നമ്മൾ എന്തെങ്കിലും കൊണ്ടുവരുമ്പോ അവർക്കൊരു സഹായായി നമ്മക്കും അവരോട് ചോയിക്കാതെ കിട്ടുന്ന ഒരു കാര്യല്ലേ
നമ്മുക്ക് ഒരു ഹോസ്പിറ്റലിൽ കേസ് ന്നാലോ വേണ്ട ഒന്ന് മൊബൈൽ റീചാർജ് ചെയ്യണംന്ന് ഒരാളോട് ചോദിക്കണ്ടല്ലോ
അതെ അതെ ആഹ അത് നമ്മള് സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടെങ്കില് നമ്മളെ കയ്യിൽന്ന് എടുത്തിട്ടന്നെ നമുക്ക് ചെയ്യാലോ ഉം അതൊക്കെ നല്ല കാര്യം തന്നെ ഞാനിങ്ങനെ ഓൺലൈൻ ഇങ്ങനെ സ്റ്റാറ്റസ് വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുംലൊക്കെ ചെയ്യും ആ അങ്ങനെ ഏഹ് ഒക്കല്ലെ തുണിയാള് സ്റ്റാറ്റസ് വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുംഒക്കെ ചെയ്യും പിന്നെ ഞങ്ങള് നൈൽക്കോണ്ന്റെ മയ്ലാഞ്ചി ഉണ്ടാക്ക്ണ്ട്. അത്, അത് സെയ്ല് അതൊക്കെ ണില് വല്ല പെരുന്നാളൊക്കെ ഇണ്ടെങ്കി സെയ്ലാവും. അല്ലെങ്കിൽ വല്ല കല്യാണം ഇപ്പ അധികവും നഖത്തില്
ക്കോ
ആഹ്
ത്പ്പോ നെഖത്തില് ആരും ഇടുന്നില്ലല്ലോ നഖത്തില് മൈയിലാഞ്ചിടല് കൊർഞ്ഞിലെ? അഹ് ലെ ഇട്ന്നോര് കൊറെ മുന്ന്ത് ന്നല്ലെ മോഡലായിരുന്നു ഇടല്.
ഇന്ന അങ്ങനെണ്ടാക്കി ഷോപ്പ്ക്കൊക്കെ കൊട്ത്തൂടെ?
ഷോപ്പിലിത് വെരെ കൊട്ത്
ഷോപ്പ്ക്കൊക്കെ ഇണ്ടാക്കികൊട്ത്തൂടെ? അല്ല അമ്മള് എന്താറിയോ എന്ത്സ നമ്മളെ എന്ത് സംഭവംന്നാണെങ്കിലും നമ്മക്ക് തൊടങ്ങാന് എളുപ്പാണ് ഇത് മാർക്കറ്റിംങ്ങ് ആണ് ഭയങ്കരപാട്.
അതെ ആഹ്
ഉം ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് സെയ്ലായി പോണ്ടേ? മാർക്കെറ്റിങ്ങ് ന്നല്ല അറിയണ ആളെന്നെവാണം
ഇണ്ടാക്കിയൽ ഇപ്പോ ഹ് കൊഴപ്പല്ല അത്യാവശ്യക്കെ ചെലവാല് ഒക്കെണ് ഇണ്ടാക്കിയത് പശേ ഈ കടലോ ന്നല്ലോണം കടെയ്ൽ കൂടെന്ന് കൊടുത്തിട്ട് അങ്ങനെ ന്നല്ലോണംഅങ്ങട്ട് സെയിലാവ്ണില്ലന്നൊള്ളൂ കൊറെഷെ ഇണ്ടാക്കുള്ളു ഇണ്ടാക്ക്ണൊക്കെ സെയിലായി ഷെ ന്നമ്മള് എഫേർട്ട് എടുക്കണീന് കാര്യ ഇണ്ടാണെ ന്നല്ലോം സെയ്ലാവണല്ലോ അതൊന്നും ഇല്ല
ആഹ് അതാ ഞാൻ പറഞ്ഞെ അപ്പൊ ഞമ്മള് മാർക്കറ്റിങ്ങിന് അർങ്ങിയാൽ മതി.
ആഹ് അതറിയണം അയ്ന് ഇത് ഈ കടകളിലൊക്കെ ചെലെകടകളിലൊക്കെ ഇപ്പ ചോയ്ച്ചു അപ്പൊ അവർക്കൊന്നും അത് വേണ്ടതാല്പര്യല്ല പിന്നെപ്പോ ന്നമ്മളിങ്ങനെ ന്നമ്മക്ക്
അപ്പൊ എന്താറിയോ ചെയ്യണ്ടെ ഹ് അപ്പൊ എന്താറിയോ ഒരു പീസ് അല്ലെങ്കിൽഒരു പത്ത്പീസ് അല്ലെങ്കിൽവേണ്ട ഒരഅഞ്ച് പീസ് ഇങ്ങള് ഇവിടെവെച്ചോക്കി നിങ്ങള്ടെ സെയിൽ ആക്ണ്ട്ന്ന്ണ്ടെങ്കില് ഉം പിന്നെഒരു മാസം പിന്നെ അല്ലെങ്കി എത്രദിവസം അയ്ന്റെ കാലാവദിന്ന്ള്ള കണ്ടിട്ട് ഉം പിന്നെ പൈസ തന്നാമതിന്നർഞ് വെച്ച് കൊടുത് സാമ്പിൾ വെച്ച് പോയാൽമതി ഞാനങ്ങനെതുണി കാട്ടെല് നയ് റ്റികളൊക്കെ ഉം
അങ്ങനെ ചെയ്യണല്ലേ?
ആഹ് അങ്ങനെ ചെയ്യണോ അല്ല വേണ്ടാന്ന അവർ ഒറ്റടിക്ക് പറയൊള്ളൂ ഉം
ആഹ് പിന്നെന്താണെന്ന് വെച്ചാല് അങ്ങനെ ചോയ്ക്കണെങ്കിൽ ന്നമ്മൾ ടൗണിലുള്ള കടകളിൽപോയി കൊട്ക്കാ.
ഉം ആഹ് വാണം ഇത്ഇ ങ്ങളത് ടൗൺ ആവൂലലേ? ഉം ടൗണില് വേണം അല്ലാതെന്നമ്മള് ആഹ് ഉള്ളിലേരിയൊക്കെ ആവുമ്പോ
പോയിട്ട്ള്ള എന്തെങ്കിലുക്കെ പരിചയമുള്ള ഉം കടകൾവാണം ഇന്ന എന്തെങ്കിലൊക്കെ കൊർച്ചൊക്കെ സ്തിരായ് ര് വാങ്ങ്ന്നൊരു ഏരിയിലുള്ള കടയൊക്കെ ക്കെണെങ്കില് കൊർച്ചൊക്കെ പരിചയം കൂടിഇണ്ടെങ്കി സുഖാണ് അങ്ങനെഇള്ളോലാണെങ്കി വേഗം വാങ്ങി ക്കോലോ പ ഉം
ഞാന് ഞാൻ ഇന്നെ മീറ്റെയ്യ്ണെ അല്ലെങ്കി ഇന്നെ കാണുന്ന എല്ലാ ആൾക്കാരോടും എല്ലാ ആൾക്കാരോടും ഞാൻ എന്റെ സെരസിനെ കുറിച്ച് സംസാരിക്കയും ചെയ്യും അത് ആവശ്യമാണോന്ന് ചോയിക്കും ചെയ്യും ഞാൻ അങ്ങനെ കസ്റ്റമർ പറയാനണ്ടാക്കും ഞാന്
അതെ അങ്ങനെ
അതാണ് ബിസിനസിന്റെ ഓരോ ട്രിക്ക്‌ ആ അങ്ങനെ വേണോ
സാമർഥ്യോം പറയാനും ആ പറയാനും സാധിക്കണ്ടേ വിജയണ്ടാവും നമുക്ക് സംസാരിക്കാൻ മടി തീർന്നിട്ട് മടിയില്ലാതെ
അതെ അതെ
മടി ഇല്ലാതെ സംസാരിക്കാ
രില്ല
അ തന്നെ
ഉം
എല്ലാ
നമ്മ ആരെ നമ്മള് നേരിട്ട് നമ്മള മുന്നിൽ കാണണലക്കെ നമ്മ ക ചമറായിട്ട നമ്മള് കണ്ടിട്ട് നമ്മള്ഓരോട്
നക്കെ അത്
സംസാരിക്ക
അതെ
ഉ ഉ ഞാൻ അങ്ങനെ ചെയ്യലേ ഞാൻ ചെയ്യുന്ന
സീലണ്ടാവും
ആഹ അതന്നെ
അല്ലേലും അല്ലെലും അങ്ങനെ മാർക്കറ്റ് പിന്നെയ നമ്മുക്ക് എന്താ എന്ത് ചെല്ലല്ലോ നമ്മള് പറഞ്ഞ നമ്മള് എന്ത് എന്തും കിട്ടണ്ടില്ല ഒരു ചെല്ലുണ്ട് അങ്ങനെയാണെങ്കിൽ
ഉ ഉ
എന്തായാലും അതെ അങ്ങനെ സംസാരിക്കാൻ പറ്റിയാണ് ഒരു ഞാന് സംസാരിക്കും ശിക്കാ എല്ലാവരോട ഒന്നും പറയില നമ്മൾക്ക അറിയുന്ന ആൾക്കാരോട് പറയും അപ്പൊ അവര് വാങ്ങിക്കണല വാങ്ങിക്കും നമ്മളൊെ
മാണ് സൃഷ്ടിയുടെ മാതാവ് ഉ ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ് അറിയില്ലേ അപ്പൊ ആവശ്യം ഞമ്മൾ അതണ്ട് നഞമ്മൾ തന്നെ ആ അത ചെയ്യ
ഉം ശരിയാ അതാ ഉ പിന്ന പ ഇവിടെൊക്കെ ഉള്ള വായക്ക് നാണെങ്കി എന്താ അല്ല എന്തോ അങ്ങനെ എന്തോന്നാ പറയാക്ക് സംസാരിക്കാൻ നമക്ക് അങ്ങെ തർച്ചായില്ല എനക്ക് ഓർമട്ടില്ല അത ഒരു ചില്ലറ എന്റെ അമ്മയ്ക്ക് എപ്പോഴും യലുണ്ട് അങ്ങനെ അങ്ങാണെങ്കിൽ
ഉം
ിട്ട് ന സംസാ ഒരു നാളല്ലും സംസാരിക്ക െങ്ക അങ്ങനെ പറയുന്നതൊക്കെമ്മ ഉ അപ്പൊ ഇനി ഫുഡ്
നാ ഞാനൊക്കെ പറഞ്ഞാല് അത്രക്ക് അങ്ങോട്ട് പിന്നെ മുന്നോട്ട് ഇറങ്ങണ ഒരാളൊന്നുമല്ല എന്നാലും നമമ്മക്ക് ഒ ആവശ്യം വരുമ്പോൾ നമ്മള അങ്ങണ്ട് സംസാരിു പോകണതാ
അല്ല അതെനിക്ക് തോന്നും നിങ്ങള് ഒച്ച കേട്ട ഇപ്പോഴേ എനിക്ക് തോന്നി നിങ്ങൾ കുറച്ച് ആക്റ്റീവ് ആായിട്ട് ഇങ്ങനെ സംസാ ആരിക്കുന്നുള്ളത് നമ്മുക്ക് ഓരോരുത്തരെ ഓയിസും ഓരോരുത്തരെ സംസാരം കേൾക്കുമ്പോ തന്നെ മനസ്സിലായ്
എനിക്ക് എന്നെ കുറിച്ച് അങ്ങനെ തോന്നുണൊന്നില്ല എന്നാലും ഞാൻ ഞമ്മുക്ക് ഒരു ആവശ്യം വരാന്നുണ്ടെങ്കിൽ ആ അങ്ങനെ ഇണ്ടാവും പക്ഷെ എന്റെ ഇന്റെ ജ്യേഷ്ഠത്തി ഉണ്ട് ഓള് നല്ലതാ ഈ പാർട്ടിക്ക് വരെ പോണ
ആഹ് അതെയോ ആഹ്
അങ്ങനെ പാർട്ടിക്കും ഇതിനൊക്കെ സംസാരിക്ക്ണ ആളാ അപ്പൊ അത്രയ്ക്കൊന്നും ഞാനില്ലാന്ന് പറയാം ഇപ്പൊ നമ്മളെഫീൽഡ് ഇത് താവുമ്പോ അതിനെ കുറിച്ച് നമുക്ക് അറിയാലോ ങ്ങനെ പറയൂ
ആഹ് അതെന്നെ അതെന്നെ ഞാനിപ്പൊ ഇതേപോലെ ഓൺലൈനായിട്ട് നെറ്റ്‌വർക്ക് മാർക്കറ്റിംഗ് ചെയ്തിരുന്നു അതൊക്കെ ഇങ്ങളെ പോലുള്ള സംസാരിക്കുന്ന ആളാവണം അവരെതാ പറയണ കാണുന്ന ആൾക്കാർ ആൾക്കാരോടൊക്കെ ബിസിനസിന്റെ കാര്യം പറയണം പിന്ന പത്താളോട് പറഞ്ഞ ഒരാളെങ്കിലും അതില്ന്ത ജോയിൻ ചെയ്യാൻ നോക്കും ഇപ്പ ഇങ്ങളന്നെ പത്താളോട് പറയുമ്പോ കയ്യിൽ എടുക്കൂലേ ഒരാളെങ്കിലും ചെയ്യൂലേ
അതന്നെ ഞമ്മളെ പരസ്യം ഞമ്മളെ ന്നെണ് ഞമ്മളെ വായ നമ്മള പ ഞമ്മള് ആ നമ്മള് എല്ലായിടത്തും പബ്ലിസിറ്റി ആക്കല് ഞമ്മളെ വായി നമ്മളെ അതന്നെ പെർഫോമൻസും അല്ലാതെ നമ്മള് കൊറ പരസ്യങ്ങൾ ഇങ്ങനെ. ബാനറിൽ വെച്ചൊട്ടിച്ചിട്ട് കാര്യല്ല്യ അതൊരു വർഷം അത് വേറെ
ആഹ്
പിന്നെ സോഷ്യൽ മീഡിയ വേറെ അങ്ങനെ പലതുണ്ട്
ആഹ് അതെ ഒക്കെ നമ്മൾ ഉപയോഗിക്കണന് അനുസരിച്ചിട്ടെല്ലേ.
അതെ
ഉം ഇത എനിക്കൊരു കോള് വരണണ്ടിട്ടിലി ഞാൻകുറച്ച് കഴഞ്ഞിട്ട് വിളിക്കങ്ങളെതാലും ബിസിയല്ലേ
ആഹ് ആയിക്കോട്ടെ ഓക്കെ ഓക്കെ.